അ
ഹലോ ഹലോ
ഹലോ കേൾക്കുന്നില്ല
ക്കുന്നില്ലേ
ആ ഉണ്ട് ഉണ്ട്
ആ ക്ലിയ അവിടുന്ന് സൗണ്ട് കുറച്ച് കുറവാണല്ലോ
വോയിസ്‌ കുറവാണു ഫുള്ളാണ് പക്ഷെ ഫുള്ളാണ് പക്ഷെ കുറവായിട്ട് തോന്നൻ ഫീൽ ചെയ്യുന്നുണ്ട്
അതെ അതെ കൊറച്ച് നല്ല നല്ല കേക്കണില്ല എന്തൊക്കെ വിശേഷം സുഖല്ലേ എപ്പഴ ഇന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എപ്പഴ വന്ന്
ഞാനൊരു ആറു മണിയാവുമ്പോ എത്തും
അതെ ആ ഭക്ഷണം കഴിച്ചോ എ ആഹാ വീട്ടിലെല്ലാവർക്കും സുഖല്ലേ ഉപ്പാടും ഉമ്മടും ഒക്കെ അന്വേഷണം പറയ്ട്ടാ ആ കൊറെ കാലായല്ലോ കൊറേ ദിവസം എങ്ങടെ വരണ വിചാരിക്കണ ഓരോരോ തിരക്കാരന് വരാൻ പറ്റണില്ല ആ പിന്നെ എന്നാ ലീവ് ഉള്ളത്
ഉം എനിക്ക് ശനിയും ഞായാറാണ് ലീവ്
ആ ആ അപ്പൊ ഒരു ദിവസം ഇറങ്ങ് ഇങ്ങട്ട വീട്ടിലക്ക് ഇറങ്ങ് ആ ഹ ഇപ്പ ഇപ്പൊ ന നാട്ടിൽ തന്നെയാണോ അതോ പോയോ തിരിച്ചു പോയോ
ഉപ്പ നാട്ടിൽ തന്നെ ഇവിടെ
ആ ആ കൊറെയാ വന്നിട്ട്
ഉപ്പ ഇപ്പ കുറേ നാളായിട്ട് ഇവിടു
ആഹ് ഇവിടെ തന്നെയാണല്ലോല്ലേ ഞാൻ അന്ന് വന്നത് പറ ഞൻ പിന്നെ തിരിച്ച് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ആ പിന്നെ എന്തായിരുന്നുന്ന് ഫുഡൊക്കേ
ഫുഡന്ന് എപ്പത്തേും പോലെ തന്നെ സാധാ
ആ സാത ചോറും കറിയുന്ന ഞാൻ ഒഴിവള്ള സൗല്യമ്മോ സ്പെഷ്യല ഒക്കെ ഉണ്ടാക്കി തര്യ ആ ഹാ ഇവിടെ സുഖ എന്താണ് ഇങ്ങനെ പോണ് കുഴപ്പൊന്നുല്ല മാ നല്ല മഴ ആയിര്ന്ന ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിര്ന്നു
ആഹ് ഇവിടെ അങ്ങനെ വലുതായിട്ട ഒന്നും പേയ്തിക്കില്ല
ആ വലുതായിട്ട് ഇന്ന് ഇന്നിപ്പോ രാവിലെ നല്ല മഴ ഉണ്ടായിര്ന്ന് രണ്ടു മൂന്നുസായിട്ട് ഇപ്പൊ കൊറ ചെറുതായിട്ടൊക്കെ മഴുണ്ട് ഉം ഉ
വേറെക്ക ഇപ്പൊന്ന
ഇല്ല ഇല്ല കൊഴപ്പം ഒന്നൂല്യ കുഴപ്പം സുഖാണ് പിന്നെ എന്താ ആ അനിയന്ക്കൊക്കെ എവിടെ എന്താ സ്കൂളിൽ വന്നീല്ലേ കളിക്കാൻ പോയിണ്ടാവല്ലേ പന്തളിക്കാന്
ഇല്ല രാത്രി ആവാനായില്ലേ അപ്പൊ എത്തി
എത്തില്ലേ ആ ആ കളി ഇരുന്ന് കാണോ രാത്രി ഒർക്ക ഒഴിച്ചി ഇരുന്ന് കളിയാണോ
ഇന്ന് കാണും
അതെ നീയും അയിന്റെആളെന്നെ
പിന്നെ
ആ ഏയ് നമക്ക് എവിടെ നേരം നേരം വെളുത്ത പണിയല്ലേ സ്കൂളിൽ പറഞ്ഞക്ക്ണ ഓരോ തിരക്കല്ലേ പി കുട്ടികൾക്കല്ലേ ഇപ്പൊ ഇങ്ങളെ പോലുള്ളവർക്കല്ലോ അയിന്റെൊക്കെ ഇത്
ആ
ഓ
അയ് ശരി
വേറെ എന്തൊക്കെയാ വിശേഷം എന്താ കോളേജിൽന്ന് ടൂറ് പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോയാ
കോളേജ്ന്ന് ടൂറ് പ്ലാനിങ്ങില് ഇങ്ങനെണ്ട് പോവാൻ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപിടിച്ചോണ്ട്
കണ്ടുപിടിച്ചോണ്ടിരിക്കണ്ടല്ലേ എന്തപ്പേം ഉമ്മ സമ്മയ് ക്കണില്ലന്നൊക്കെ പറഞ്ഞിരുന്നു സമ്മതം കിട്ടിയോ?
അത് കോളേജൊക്കെ ആയല്ലേ അപ്പൊ ഓൽക്ക് അയിന് നയിന് പേടി
ആ രണ്ട് മൂന്ന് ദിവസൊക്കാന്ന് പറഞ്ഞപ്പോ പറഞ്ഞേക്കാ ഒരു ദിവസം പോയി പിറ്റേ ദിവസം വരൊക്കെ ആണെങ്ക കുഴപ്പ അപ്പേ ഇത് മൂന്ന് ദിവസൊക്കെന്നല്ലെ പറഞ്ഞിരുന്നത്
ആ പേടി ഉണ്ടാവും
ആ എവിടെക്കാണ് പോണത് അത് ഇപ്പ എന്തേലും പറഞ്ഞോ.
ഞങ്ങളിങ്ങനെ ഗോവ അങ്ങനെ ഡൽഹിയൊക്കെ പ്ലാനിങ്ങിലുണ്ട്.
ആ ആ
സെറ്റായിട്ട് പോവാന്നറിയില്ല.
അത് ശരി എന്തായാലും ആ സമ്മതം കിട്ടണ്ടല്ലേ.
ആ അതന്നെ.
ആ അയിന് അയിനുള്ള സമരത്തിലാവും അല്ലേ.
ആ പിന്നെ എന്താ അവിടെ.
ലില്ലേ.
താത്ത ഇന്നലെ പോയിക്കേയൊള്ളൂ.
അതെ ആ ആ ആ ഞാനന്ന് വിളിച്ചപ്പോ പറ ഞ്ഞിണ്ടായിരുന്നു ഇവിടെണ്ട് പറഞ്ഞിണ്ടായിരുന്നു. കുട്ടീന്റെ മോനെ സ്കൂളിൽ ചേർത്തോ താത്താടേ.
ഇല്ല മോനെ ചേർക്കാനായിട്ടില്ല. ഇല്ല ഇല്ല.
നാല് വയസ്സാ.
ഓനേ മൂന്ന് വയസ്സ്.
മൂന്ന് വയസ്സ് അടുത്ത വർഷക്കായിട്ട് ചേർക്കാ അല്ലേ വാശിയൊക്കെ ഇണ്ടോ? അതെ ഒരാളന്നെല്ലെ ഉൾ
ആ ഒരാളേ ഉള്ളൂ. ഇന്നലെ ഇപ്പ അങ്ങോട്ട്
പോയിട്ടല്ലേ പോയപ്പോ കുട്ടി പോയപ്പോ ഒരു ജാതി
ആ അതന്നെ ചെറിയ മക്കളുള്ളപ്പോ പ രസ അല്ലേ.
പോകുമ്പഴേ പോയിണ്ടെങ്കി ഒരു ജാതിയാ ഉം അളിയൻ എവിടെ നാട്ടിലാണോ.
അളിയന അങ്കൾഫ്
ഗൽഫിലാണല്ലോ അല്ലേ. ഉം ഉം അവിടെ അവിടെ ഉമ്മ തന്നെ ഉള്ളൂ ഓൾക്ക്.
അവിടെ ഉമ്മയും പിന്നെ രണ്ട് അനിയത്തിമാരും ഉണ്ട്.
എന്ത് ആ ആ അത് ശരി.
ക്ക് ഫ്രീ ഒക്കെ അല്ലേ.
ആ ബസ് ഞങ്ങളുടെ ഇവിടക്കൊന്നും ആയിട്ടില്ല. നിങ്ങടെ അവിടൊക്കെ ഉണ്ടോ? ഇണ്ടല്ലേ ആ ആ ആ എങ്ങനെ പോവോ ക ഇങ്ങക്ക് ഇങ്ങനെ കിട്ടോ കോളേജിൽ പോവാനൊക്കെ.
ആ കോളേജിലേക്ക് ഇപ്പൊ ബസുണ്ട് കെഎസ് ആർ ടി സി ആയിട്ടണ്ട്.
ആ ആ ഫ്രീയന്നെ.
ഫ്രിയ ഫ്രിയ.
ആ അപ്പൊ സുഖയല്ലോ കേറി സ്ഥലം ഇണ്ടാവോ സീറ്റ് ഇട്ടോ?
ഇല്ല അതാണ് പ്രശ്നം ഭയങ്കര തെർ
ആ ഫ്രീ ആവുമ്പോ ഒക്കെ കുത്തി കോളിച്ച് കേറിണ്ടാവല്ലോ ഈ ജോലി. കാര് സ്കൂൾ. കുട്ടികളും ഒക്കെ ഈ ഒരു നേരത്തല്ലേ ഒരേ നേരആവുമ്പോ നല്ലതെരക്ക്‌. എപ്പഴും ഉണ്ടോ ബസ്?
ബസ്സ് എപ്പോഴും ഉണ്ട് ഇപ്പൊ പിന്നെ നിർത്തോന്നൊന്നും അറിയില്ല. അങ്ങനത്തെരിലല്ലേ തിരക്ക് കാരണം.
എല്ലാ ഇപ്പൊ ഒരു ടൈം ഇതുണ്ടോ സമയം പിന്നെ.
സമയം ആ പിന്നെ ചില റോഡിലൊക്കെ പത്ത് മിനിറ്റ് കൂടുമ്പോക്കെ വരും. ഇവിടെ അങ്ങനെ കുറവാണ് ഈ ഒരു ഭാഗം.
ആ ആ ശരി. എന്തായാലും സുഖായി ഇപ്പോ. കിട്ടണോർക്ക് സുഖായി ഉം. കൊറേ ദൂരം ഒ ഒന്നും കിട്ടൂല തോന്ന് ണല്ലേ?
ഇല്ല കേരളത്തില് എവിടെ വേണേലും പോവാല്ലോ നമുക്ക്.
ആഹ് ആഹ് ആ എല്ലാ അപ്പ ഇങ്ങനെ മാറിക്കേരണം അതായല്ലാം ഒന്നിച്ച് കിട്ട
ഇല്ല അങ്ങനെ ഇട്ടില്ല മാറിക്കേറണ്ടി വ രും.
ആയിൽ കേറേണ്ടെരും.
ആ പിന്നെ എന്തൊക്കെയ
വേറെന്താ അങ്ങനെ പോണ് ഞാന് കൊറെേ ദിവസം ആയി വിളിക്കണം വിളിക്കണം വിചാരിക്ക് ണ് ആ ഹ ഹ വിള വിളിക്കണ്ട് വിളിക്കണ്ട് രാവിലെ ഒന്ന് ഫോൺ എടുത്തപ്പ പിന്നെ എന്താ തെ രക്കായിട്ട് പിന്നെ അങ്ങനെ വെച്ചു. ഓ ഉമ്മക്ക് എന്ത നിസ്കരിക്കാൻ കേറിണ്ടാവൂലേ ഉം ഉം. അന്വേഷണം പറയുണ്ട് ഉമ്മാട്. പിന്നെ ഉമ്മടെ വീട്ടിൽ പോക്കില്ലേ?
ആ പോക്ക്ണ്ട് അവിടെ ഇടക്ക് ലീവൊക്കെ ആകുമ്പോ
ഇപ്പൊ സ്കൂൾ ഉള്ള കാരണം പോ കോളേജുള്ള കാരണം ഒഹ് ഒഹ്. നിങ്ങള് മൂന്ന് പേരല്ലേ താത്തിം മൂന്നാളല്ലേ ആ ആ. അനിയനും ഇയും മാത്രല്ല ഇപ്പ പോവാനുള്ളൂ ആഹ. ഉം ഹ അവന് എത്രയിലാഏഴിലോ?
ആ അവന് ഏഴ്.
ആ ആ വേറെ എന്തൊക്കെ നാളെ ക്ലാസ്ല്ഇല്ലേ?
നാളെ ഇണ്ട് ഇപ്പോ പിന്നെ ബസിന്റെ ഇഷ്യൂ കാരണം.
ആ
ഇല്ലായിരുന്നു അപ്പോകുറച്ച് ലോങ് ഉണ്ട് കോളേജിലേക്ക്.
ആ ആ അയ്ശെരി അപ്പൊ നാളെ പോണില്ലെ ലീവാ.
നാളെ ലീവാ
അയ്ശരി ഇടക്കടക്ക് ഇങ്ങനെ ഓരോ പേരും പറഞ്ഞു ലീവ് ആക്ക്ണ്ടാവൂലേ? ആ ഉം കോളേജിലൊക്കെ പോകുമ്പോഴേല്ല ഇങ്ങനെ പറ്റുള്ളൂ? സ്കൂളിലൊക്കെ പിന്നെ ഭയങ്കര നിർബന്ധല്ലേ.
ആഹ് ഇപ്പൊ ലീവാ ആക്ക. കൊഴപ്പൊന്നുമില്ല ഇല്ല എക്സാമ് ഇനി. ഇപ്പം കൊറച്ച്കയും ഫസ്റ്റ് സെമ്മ് ഇങ്ങനെ ഓരോ കയുമ്പല്ലേ?
ഇപ്പം മൂന്നാമത്തെ വർഷല്ലേ
ആ ഇപോ മൂന്നാമത്തെ വർഷം
ആഹ് അപ്പൊ അഞ്ചാറ് മാസം കൂടി ഉണ്ടാവുള്ളൂ അല്ലേ കഴിഞ്ഞില്ലേ ആഹ് ഇനി കോളേജ് എന്ത എന്താണ് കല്ല്യാണൊക്കെ വരുണ്ടോ
ഏ ഇല്ല ഇല്ല
ഇപ്പ തന്നെ ഒന്ന് നോക്കണ്ടാവില്ല
ജോലി ഒക്കെ വേണ്ടേ
ആ ഇപ്പ അതന്നെ നല്ലത് ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്റെ മുന്നേ നോക്കിട്ടെ വെറുതേനേ
അതന്നെ
ഞങ്ങളൊക്കെ പോലും വീട്ടി ഇരിക്കേണ്ടി വരും
അപ്പൊ പഠിപ്പ് കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണം ഉം ഉം താത്താക്ക് ജോലിയൊക്കെ ഉണ്ടോ
ആഹ് താത്ത വർക്കിന് പോവും
പോണണ്ട്ല്ലേ ആ ആ ജോലിക അയിന്റെ ശേഷന്നെ ഓളയും കല്ല്യാണം കഴിഞ്ഞത്
ജോലി പഠിച്ചോണ്ടിരിക്കുന്നായിരുന്നു അപ്പാണ് കേ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് വർക്കിന് കേറി
ആഹ ശരി ഇപ്പൊ കുട്ടിക്ക് അന്റെശം
കു കുട്ടിയക്കായി ഒന്ന് കൊറച്ച വലുതായ തുടങ്ങിയപ്പോ വർക്കിന് പിന്നെയും പോന്നുണ്ട്
പിന്നെ വേറെ എന്തൊക്കെയാ വർത്താനം ഇനി രാത്രീത്തേക്ക് എന്താ ചോറ്ന്നെയണോ അതോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കോ
രാത്രിക്കക്ക ഇപ്പം ദോശയൊക്കെ ഉണ്ടാകാനുള്ള ഇതിലാണ് ഉള്ളത് ഉ
ചോ ഉചക്കത്ത് ചോറ് കഴിക്കല ഇണ്ടാവലോ അല്ലേ
ഇല്ല ഇല്ല ആഹ്ഹ്
ഉ പിന്നെ പഠിക്കാനൊന്നും ഇല്ലപ്പോ
പഠിക്ക ആ അത് കോളേജ്ല്ലേ അപ്പൊ അമ്മോടെ ഇഷ്ട
കുത്തി ഇരുന്ന് പഠിക്കണ്ടല്ലോ പത്താം ക്ലാസ്ത്ത പോലല്ലേ അപ്പ പരീക്ഷ വരുമ്പോ ഒന്ന് ഓടി
നോക്ക ആ അങ്ങനെ നോക്ക എക്സാം എയ്ത
ആ പിന്നെ വേറെന്താ
വേറെന്താ നല്ലതന്നെ നിങ്ങക്കോ
ആഹ എന്നായിക്കോട്ടെ ഞാനേ വാങ്ക് കൊടുത്ത് നിസ്കരിക്കട്ടെ കുറേ നേരമായി ഞാനും പിന്നെപ്പ വിളി രാവിലെ വിളിച്ചപ്പ കിട്ടാഞ്ഞിട്ട് ഒന്ന് വിളിച്ചു നോക്കിയതാണ് എന്ന ശരി ഞാൻ വിളിക്കണ്ടിട്ടാ ഉമ്മ ടൊക്കെ പറ വിവരം പറ എന്നാ ശരി ശരി